ആഹ്
അനക്കി ആഹ് സുഖായ്ട്ട് ഇരിക്ക്ന്ന്
ഭക്ഷണൊക്കെ കഴിച്ചോ ഉം എന്താ സ്പെഷ്യെലെന്തേണ്ടോ
ആഹ് ഇവിടെ ഇന്ന് മീനായ്ര്ന്ന് മറ്റേ ചെറിയ മീനില്ലേ ചൂടാ ആഹ് അതായ്ര്ന്നാ അവ്ടെയോ
ഇവിടേം അതെന്നെ അതും സാമ്പാറും ആഹ്
എഹ് ഇപ്പ ചൂടെയാ എല്ലാടോ
ആഹ് കടകൾലൊക്കെ ഇഷ്ടം പോലെണ്ടെല്ലോ
ആഹ് അതെ കഴിക്കാൻ നല്ല ടേസ്റ്റാ വെട്ടാനാ പാട് ആആഹ്
പിന്നെന്താ കറി എന്താ?
കറി ഇന്ന് വിടെ ചൂട ഫ്രൈ ഉണ്ടായിരുന്നു. പിന്നെ മോര് കറി
ഓഹ് ആഹ് ആഹ് കഴിച്ചിങ്ങനെ ഇരിക്ക. ഇവിടെയാണ് സാമ്പാറും ചൂ - ചൂട് ഞങ്ങളിവിടെ നത്തോലി ബത്തല് എന്നൊക്കെ പറയല്.
നത്തോലിന്നാണോ പറയുന്നെ. ഞങ്ങളിവിടെ ചൂടാന്നാ പറയുന്ന.
ആഹ് പിന്നെന്താ?
വേറെന്ത ക്കേ വിശേഷം. ആഹ് ഞാന് പി എസ് സി കോച്ചിങ്ങ്ന് പോന്നുണ്ട്. ആഹ് രണ്ട് കുട്ടികളുണ്ട്. ആഹ് എന്ത് ചെയ്യുന്ന്?
ഞാനൊന്നും ചെയ്യണില്ല. വീട്ടിൽ തന്നെ.
ആണോ ആ മോള് പത്ത് വയസ്സ്. മോന് ഏഴ് വയസ്സ്.
ഉം
അവിടെ
ഇവിടെ ഒരാള് പന്ത്രണ്ട് വയസ്സ്. ഒരാള് മൂന്ന് വയസ്സ്.
സ്കൂളിൽപ്പോയാ കുട്ടികള്.
ആഹ് ഒരാള് പോയിണ്. മറ്റയാള് ചെറുത മൂന്ന് വയസ്സാണ്.
ആഹ് അംഗനവാടി വിട്ടില്ലേ?
ഇ അംഗലവാടി ഞങ്ങക്ക് കൊറച്ച് ദൂരാണ്.
ആണോ.
കുറച്ചും കഴിഞ്ഞിട്ടൊക്കെ വേണം. മൂന്നായതേ ഉള്ളൂ. എന്നിട്ട് വേണം ആക്കാന്.
ടി കുഞ്ഞൻതിയേ ഉറങ്ങിയോ?
ആഹ് ഉറങ്ങിയപ്പം വിളിക്കായിരുന്നതാ അല്ലെങ്കി അവള് സമ്മയിക്കൂല.
ആഹ് ആഹ്
ഓക്കാദ്യം കിട്ടണം.
ആഹ് ആഹ്
പിന്നെന്താ എത്രയ്ലാ അഞ്ചാം ക്ലാസ്സിലോ മോള് പഠിക്കണേ?
മോളാറില് ആഹ്
സ്കൂളടുത്തായിരിക്കൂലേ?
ആഹ് അടുത്താ.
ഉം എങ്ങനെ നടന്നോ അതോ ബസ്സിനോ എങ്ങനെ പോവല്
ത് സ്കൂൾ ബസിന പോകുന്നത്. സ്കൂൾ ബസിന് പോയിട്ട് ഒരു മൂന്നര ഒക്കെ ആവുമ്പളത്തേക്ക് വീട്ടി വരും.
ആഹ് അപ്പം നേരത്തെ തൊടങ്ങോ അവടൊക്കെ സ്കൂള്.
നേ ഇല്ല ഒമ്പത് മണിയാവുമ്പോ. ഒമ്പത് ഒമ്പതെരയാവുമ്പോ.
ആഹ് ഇവി ഞങ്ങളെവിടൊക്കെ പത്തര റ്റു നാലര വരെയാണ്.
ആണോ. ഇവിടെ ഒമ്പതര റ്റു മൂന്നര
ഉം ഉം പി നേരഹം പ്പോ ബസ്സിനാ പോണെ അടുത്തൊക്കെ തന്നെയാണ് എന്നാലും ബസ്സിനാ പോണേ അപ്പൊ ഒരൊമ്പതര ആവുമ്പം ബസ്സ് വരും.
ആഹ്
പിന്നൊരു നാലര നാലേ മുക്കാലൊക്കെ ആകുമ്പം ഇവിടെത്തും.
ആഹ് ഉം എ എന്ത് എന്ത് കുട്ടികളാ.
മോള രണ്ടാളും മോള.
രണ്ടും മോളാണോ?
ഉം
പിന്നെ മഴയൊക്കെ ഇണ്ടോ?
പ്പ നല്ലത് ഒന്ന് മഴ പെയ്തു തോർന്നു.
ആഹ് ഇവിടെ രാവിലെ ഒന്ന് ചാറീതേ ഒള്ളൂ ഇപ്പൊ നല്ല വെയിലുണ്ട്.
ഓഹ് ഞങ്ങക്ക് ഒന്ന് വെയിലറച്ചിട്ട് കുറച്ച് ദിവസായി ഡ്രസ്സൊക്കെ കൊറേ ഒണങ്ങാൻ കിടക്ക.
ആഹ് ഇവിടെ ചെറിയൊരു വെയില് വന്നു ഞാൻ രാവിലെ അതോണ്ട് ഡ്രസ്സൊക്കെ ഒന്ന് കഴുകിയിട്ടു.
ഉം
ഉം
ഉം
മഴ വരുമ്പോ ഭയങ്കര പാടായി പിള്ളേരുള്ളടത്ത് ഡ്രസ്സ്‌ കഴുകാൻ.
യൂണിഫോമും ചെറുത്കളെ ഡ്രെസ്സ് ഒരു ഡ്രസ്സ് അത്രയും ഒണങ്ങൂല.
ആഹ് അതെ കൊച്ചു പിള്ളേരുണ്ട് ഒന്നും ഒണങ്ങത്തില്ല ഭയങ്കര ബുദ്ധിമുട്ട.
അവർക്കാണെങ്കി നനഞ്ഞത്ഇട്ട അത്രയും തിർപ്പതി.
ആഹ്
നല്ല സുഖണ്ട് തണുക്കണണ്ട് പറഞ് ങ്ങണ്ട്. ചെലപ്പോം ഞാന് ഒണങ്ങാഞ്ഞിട്ട് റൂമില് കൊണ്ടന്നിടും.
ആഹ് ആഹ്.
ഈ കർട്ടൺമലൊക്കെ അപ്പൊ അത് ജനൽമേ കേറി എടുത്ത് അത് ഇട. നല്ല സുഖണ്ട് നല്ല തണുപ്പ്ണ്ട് പറഞ്ഞങ്ങ ണ്ട്.
ആഹ്.
പിന്നെ പനി പിടിക്കാത വേറെന്തേലും വേണം.
ആഹ്.
ഉം പിന്നെ
പിന്നെ
ഒക്കെ നല്ലതന്നെ.
ചുമ്മാതിരിക്കായിരുന്നോ.
ആഹ് ഭക്ഷണൊക്കെ കഴിച്ചിങ്ങനെ ഓളും ഒറങ്ങിയപ്പം ഇനി അപ്പതിങ്ങനെ രണ്ട് കോളെയ്യട്ടെ കരുതി അങ്ങനെ ഇരിക്കായിരുന്നു.
ആഹ് ചുമ്മാതിരിക്കുമ്പോ എന്തെങ്കിലും പഠിച്ചതണോ വർക്ക് ചെയ്യുന്നുണ്ടോ?
ഇല്ലല്ല ഞാൻ പ്ലസ്ടു വരെ പഠിച്ചു പിന്നെ കല്യാണം കഴിഞ്ഞു പിന്നെ ഒന്നും നോക്കിയിട്ടില്ല.
ആഹ് ആഹ്
ഇയാളെത്ര വരെ പഠിച്ച് എത്ര പഠിച്ചു. അവിടെ അടുത്തന്നെയാണോ കോച്ചിങ് സെന്റർ. ഏതഎന്തിനുള്ളത അപ്പൊ നോക്ക്ണ്
ആഹ് അങ്ങനൊന്നും ഇല്ല ഇപ്പൊ ഒരുമാതിരി ഡിഗ്രി വരുന്ന എല്ലാം എയുതുനുട്.
ഉ ഞാന് അങ്ങനെ എൽ ഡി എ സിക്കും എൽ ജി എസിനൊക്കെ പോയിരുന്നു.
ആ എല്ല എൽ ഡി സി ഈ പം അടുത്ത വർഷം അല്ലേ ഉള്ളൂ എൽ ജി എസ്സിൻ്റെ അപ്പം അടുത്ത മാസം ഉണ്ട് എക്സാംമ്.
അനി ഇനിക്ക്പ്പ എന്റെ ഫോൺ നമ്പർ മാറി അപ്പൊ അതിൽ കൊടുത്ത പി എസ്സിന്റെ അതിൽ കൊടുത്ത ഫോൺ നമ്പർ മാറിയപ്പം. പിന്നെ എനിക്ക് മെസ്സേജ് സൊന്നും വരുന്നില്ല കൺഫർമേഷൻ കൊടുക്കാനൊന്നും സാധിക്കില്ല പിന്നെപ്പ ഞയ്ന്റെ ഓഫീസ് പോയി അവിടെ പോയി മാറ്റണംന്ന് പറഞ്ഞു പിന്നെ അയ്ന് ഒരുങ്ങിയിട്ടില്ല
ആഹ് ലക്ഷയേ പോയ മതിയെന്ന് തോന്നുന്നു
അതെയോ
ആഹ് അക്ഷയ പോയിൻ തിരക്കിയാ മതി
ഫോൺ നമ്പറ് ചേഞ്ച് ആയിന്ന് പറഞ്ഞാ മതി
ഉംന്നാന്നൊന്ന് അന്വേഷിച് നോക്കണം
ആഹ് അവരോട് ചോയ്ച്ചു നോക്കാത അപ്പൊ അത്രയും ദൂരം പോവണ്ടല്ലോ
ഉം ഒരു മൂന്നാല് പ്രാവശ്യക്കെ ആഹ് മൂന്നാല് പ്രാവശ്യം എഴുതിക്ണ് പക്ഷെ അന്നും എന്തും ആയിത്തില്ല നമ്മള ഈ വീട്ടിലേരുന്നു
ആഹ് പഠിക്കാതെ പോയി ചുമ്മാന്നങ് എഴുതായിരുന്നു ഇപ്പം കോച്ചിങ്ങിന് ഇപ്പം ഒരു വർഷം കൊണ്ട് പോകുന്നുണ്ട്
ഞാൻ വീട്ടിലിരുന്ന് ഞമ്മളെ ഫോണും തൊക്കെ നോക്കി അങ്ങനെ പോയതേന്നു പക്ഷെ മാത് സ് ഒക്കെ നമ്മള് ഒന്നും കൂടിയൊക്കെ ഒന്ന് കിട്ടണം ന്നുണ്ടെങ്കി എവിടെെങ്കിലൊക്കെ പോവണട്ടോ
ആഹ് അതെ അതെ കോച്ചിങ്ങിന് പോയാലെ മാത്സിന്റെതിട്ട പിന്നെ ഹിസ്റ്ററി ഒക്കെ ഭയങ്കര പാടാ
ഉം ഹിസ്റ്ററിയൊക്കെ പിന്നെ നമ്മള എങ്ങനെങ്കിലും വായിച്ച് അങ്ങനെക്കെ ട്ട്യാലും മാത്സിന് നമ്മള് ക്ലാസിന് പോയെങ്കിലേ നമ ക്കെഹ് കിട്ടുള്ളൂ അഹ് നമ്മള് മറക്കുന്നു
കാരണം ച്ചത്ര സമയം കൊറച്ചല്ലേ ഉള്ളൂ അയിനുള്ളിൽ ചെയ്ത് തീർക്കണങ്കിൽ പെട്ടെന്നുള്ള എളുപ്പ വഴി പഠിച്ചെടുക്കണം
ആഹ് ഞാനങ്ങനെന്നൊ നോക്കല് അധികും മാത്സിന്റെ ഒന്ന് പോവണം അയ്ന്റെ എക്സാമിന്റെ തലേന്നൊക്കെ അപ്പ എൻക്ക് തോന്നു ഈ ഓൺലൈൻ ക്ലാസ് ഒന്നും കണ്ടിട്ട് മാത്സ് ഒന്നും ഒന്നാവൂല ഓൺലൈൻ ക്ലാസ് സ്സ്ള്ള ഈ ഓരോ മരത്തോൺ പറഞ് കാണ്ട് ഓരോ വീഡിയോസ് ണ്ടാവല്ലോ അതായിരുന്നു ഞാൻ കാണല്
ആഹ് ഞാനും എക്സാമിന്റെ തലേന്ന് അത് കാണും
ഉം
മാരത്തോണിര്ന്ന്
അപ്പൊ അത് കണ്ടിട്ട ഇപ്പത് കണ്ടിട്ടരു കാര്യല്ല നമ്മള എവിടെങ്കിലും പോയി ഒരു കോച്ചിങ്ങൊക്കെ ചേർന്ന് പഠിക്കണംന്നൊക്കെ അപ്പ തോന്നുട്ടോ പിന്നെ എവിടാ പോണ്
പിന്നത്തെ എക്സാം വരുമ്പോത് ന് ഞഅപ്പൊക്കെ നോക്കാര്തി അങ്ങനെ ഇരിക്കും പിന്നെ പിന്റെ ഇങ്ങനെപ്പര് രണ്ടു വർഷയിപ്പ അങ്ങനെ ഇതായി റ്റ് ഞാൻ ഇത്രീം ദൂരം പോകണല്ലോ രിതി ഇങ്ങനെ മടിച്ചു മടിച് നിന്ന്
ആഹ്
ഉ
ഞാനും കൊറെ ദൂരം പോണല്ലോ ദൂരൊക്കെയാ പരീക്ഷാ സെന്റർ വരുന്നത് അതുകൊണ്ട് ഞാന് കൊറെക്കെ പോയി എഴുതി റ്റില്ലായിരുന്നു ഇപ്പൊ എങ്ങനെണ്ടല്ലോ എയുതിയില്ലെങ്കി ക്യാൻസൽ ബ്ലോക്ക് ആക്കല്ലോ നമ്മുടെ പ്രൊഫൈല്
ആഹ് അപ്പൊ അങ്ങനെണ്ട് നമ്മള് കൊടുത്ക്കാണ്ട് കൺഫർമേഷൻ കൊടുത്ത് നമ്മൾ എഴുതിയിട്ടില്ലെങ്കി നമ്മളെ ബ്ലോക്ക് ക്കാക്കും പിന്നെ അയ്നെ എന്തൊക്കെയോ ചെയ്യണംന്ന് പറഞ്ഞു കേട്ടു
ആഹ് അതെ അത്കൊണ്ട് ഞാനിപ്പോ ഒരുമാതിരി എല്ലാടോം ദൂര ആണെലും ഞാനിപ്പോ പോയി എഴ്‌തുന്നോണ്ട് അതുകൊണ്ടിപ്പ എനിക്ക് ഒത്തിരി ദൂരം ഇപ്പം വരുന്നില്ല സ്ഥിര എഴുതാം പോയി പോയി ഇപ്പ ഒരുമാതിരി അടുത്തൊക്കെയ വെരുന്നെ
അതെ പിന്ന നമ്മക്ക് ഗേൾസസ്ന് അ അധികം അടുത്ത്ക് ആക്കുംന്ന് പറഞ്ഞ കേ അല്ല എനിക്കും ദൂരൊക്ക തന്നെയാന്നല്ല
ആഹ് ബോയ്സ്നാ കൂടുതലും ദൂരം കൊട്ക്ക്ന്നേ
ഉം പറഞ്ഞ് കേക്കാം പക്ഷെ നമ്ക്കറീല്ല ട്ടോ ബോയ്സ്നോട് അന്വേഷ് ചിങ്കിലേ അറിയൊള്ളൂ ഒല്ക്ക് എവിടെയാണെന്ന്
ആഹ് ഞങ്ങട ഇവ്ട പഠിക്കുന്ന ച് ബോയ്സ്നൊക്കെ നമ്മടെ രണ്ട് ജില്ലക്ക് അപ്പറോക്കെയ വെരുന്നത് സെന്ററ് ഗേൾസ്ന് നമ്മട ജില്ല ആഹ് നമ്മട ജില്ലേന്ന് തൊട്ടടുത്ത ജില്ലേം വന്നിട്ടുണ്ട്
ആഹ് ഞമ്മള അട്ത്ത മണ്ഡലം അങ്ങനെക്കയാണല്ലോ വെരാ
ആഹ് ഇത് നമ്മട അട്ത്ത ജില്ല വെരെ വന്നിട്ടുണ്ട് ഗേൾസിന്
ഓഹ്
ഉം ബോയ്സ്ന് രണ്ട് മൂന്ന് ജില്ലക്ക് അപ്പറം പോയിട്ടുണ്ട്
അതൊക്ക ആവ്മ്പളാണ് ഞമ്മക്ക് ബുദ്ധിമുട്ട്
ആഹ് അത് ശരി കുഞ്ഞുങ്ങളുള്ളൊർക്കൊക്ക ഭയങ്കര ബുദ്ധിമുട്ട അത്രേം ദൂരെയൊക്ക പോയി എഴുതാന്
ആഹ് അവരെ കൊണ്ട്ട്ട് പോവാനും കഴിയൂല അല്ലെങ്കി ഒപ്പ ഒരാളെ ആള കൂട്ടണം
ആഹ്
ചെറിയത് കുട്ടികളെക്ക ആവുമ്പം അവരെ അത്രേം നേര അവ്ടെ ഇരുത്തണം പിന്ന അവര ഭക്ഷണം അവര് കാര്യങ്ങളും
അതെ ഒരാള് ആ ഹസ്ബന്റാ കൂട വെര്ന്നെങ്കി ഒര് ദോസത്തെ പണി കള കളഞ്ഞ് വേണം നമ്മട കൂട വന്ന് അവ്ടിരിക്കാന്
ആഹ് ഞമ്മക്ക് അടുത്തെക്ക ആണെങ്കി ഞമ്മക്ക് ഇവരെട കൊറച്ച് സമയത്തിന് അ എവിടെങ്കിലും ആക്കിക്കാണ്ട് പോവ്വേ നിനക്കത് ചെയ്യാം അതെ ഏതെങ്കിലും ലിസ്റ്റിലെങ്ങനെ വന്നീന്നോ
ഞാ ഞാൻ ഇല്ലില്ല ലിസ്റ്റ്ല്ല ഞാനെ പ്രിലിംസ് പാസ്സാവും പക്ഷെ മെയിൻസ് അതങ്ങോട്ട് പാസ്സാവുന്നില്ല മെയിൻസ് അങ്ങോട്ട് ഒരു ഉം മെ മെ ഉം മെയിൻസ് അങ്ങോട്ട് പാസ്സായി കിട്ടുന്നില്ല മെയിൻസിന്റ ഇത് ഭയങ്കര പാട് പഠിക്കാൻ സിലബസ് ഒന്നു അങ്ങോട്ട് തീരുന്നില്ല
ഡിഗ്രി ഏതായ്ന്നു സബ്ജെക്റ്റ്
ഡിഗ്രി ബയോകെമിസ്ട്രി ആര്ന്ന്
അപ്പ അയിനെക്ക കൊറെ ഇത് ല്ലേ
ആഹ് ക്ഷെ ഞാന് എം എസ് സി പോയില്ലാര്ന്ന് അത്കൊണ്ട് ബയോകെമിസ്ട്രി എം എസ് സിയും കൂട ഒണ്ടെങ്കിലെ എന്തേലു ഒക്കെ ഹോസ്പിറ്റല്ലോ എന്തേലും വർക്കെയ്യാൻ പറ്റത്തൊള്ളൂ
അതെ എം എസ് സി പി ജി ലാ പി ജി പെട്ടതാ
പി ജി പെട്ടതാ
ഉം എന്റൊര് കസിന്ണ്ട് ഇപ്പം പി ജീക്ക് പഠിക്കണ് ഉം ബയോകെമിസ്ട്രി
ആഹ് ഹാ
അവളെവ്ടെ കോയമ്പത്തൂര് അങ്ങന എങ്ങനെയാണ്
ആഹ് അതെ അ പൊറത്തൊക്കെ നമ്മട ഇവ്ടെ കേരളത്തിലെക്കെ എൻട്രൻസ് എഴ്‌തണം എന്നാലെ കിട്ടൂ ഒന്ന് രണ്ട് യൂണ്വേഴ്സിറ്റിലേ ഒള്ളു പിന്ന അല്ലേ പൊറത്ത് ചെന്നൈയ്ലോ ഒക്ക പോയി പഠിക്കണം ആഹ് സമയത്ത് ഞാൻ പിന്നെ കല്യാണോ ഒക്ക കയ്ഞ്ഞോണ്ട് പേം പി ജിക്കൊന്നും പോയില്ല
ഉം ശരിക്ക് നമ്മള് പഠിക്കാണെങ്കി പഠിച്ച് കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കണ ലേ
ആ അതെയതെ അന്ന് പഠിച്ച സമയത്ത് കല്യാണം കഴിച്ചാ മതീന്നായിര്ന്ന് ഇപ്പളാ തോന്നിയെ ഇപ്പം തോന്നുന്ന്പ്പോ പഠിച്ച് ജോലി മേടിച്ചിട്ട് കല്യാണം കഴിച്ചാ മതീന്ന് തോന്നി
അന്ന് ബോതണ്ടായില്ല ലെ
ആഹ് അത് അതല്ലേലും നല്ല കാര്യങ്ങളെല്ലാം വൈകിയല്ലേ ബോധംവരൂ
ഹ്-ഹ്-ഹ്-ഹ്
നമ്മക്ക് പൈസക്ക് ബുദ്ധിമുട്ട് വരുമ്പളാ നമ്മക്ക് ഒരു ജോലിയുടെ ഇതറിയുന്നത്
ആഹ് അതന്നെ നമ്മളെ കയ്യില് ചെൽ പ്പൊര് അഞ്ച് രൂപ പോലും എടുക്കാൻ ണ്ടാവൂല്ല അപ്പോഴൊക്കെയാണ് നമുക്കെന്തെലും അത്യാവശ്യം വരുമ്പം
ആഹ് അതെ
അങ്ങനെയ്ക്കുമ്പളാണ് സ്വന്തായിട്ടൊരു ജോലിയൊക്കെ ണ്ടായിരുന്നെങ്കീന്ന് കരുത
ആഹ്
അട്ത്തെ കോച്ചിങ്ങ് സെന്ററവിടട്ത്താ
ആഹ് കൊച്ചിങ്ങ് സെന്ററടുത്താ മക്കളെ സ്കൂളിലാക്കിട്ട് ഞാൻ കോച്ചിങ്ങ് സെന്ററിലോട്ട് വരും പിന്നെ മക്കള് വരുന്നേയിന് മുമ്പായിട്ട് വീട്ടി ചെല്ലും അനെ ട്യൂഷൻ ഇല്ലല്ല ഞാൻ ക്ലാസ്സി ഒരു മണി വരെയുള്ളൂ ക്ലാസ്സ് പ ത്ത് തൊട്ട് ഒരു മണിവരെ
ഓ
ആഹ് ഒരു മണി കഴിയുമ്പം ഞങ്ങളിവിടെ ഫ്രണ്ട്സെല്ലാം കൂടി ഇരുന്ന് കംപെയിൻ സ്റ്റഡി യ്യും ഒരുമിച്ചിര് ആഹ് ആഹ് ഇല്ല വീട്ടിലത്തിയില്ല ഇനിയിപ്പ ര അര മണിക്കൂറ് കൂടെ കഴിഞ്ഞേ എറങ്ങത്തുള്ളൂ
മ് ഏ
ആണ്
എങ്ങനെ നടക്കാന്ള്ള ദൂരോ അതോ ബസ്സിനോ അങ്ങനെന്തെങ്കിലും പോര്
ആഹ് ബസ്സിനാ പോകുന്നത് ബസ്സിനൊരു ഒരു മൂന്ന് സ്റ്റോപ്പുണ്ട് മൂന്ന് സ്റ്റോപ്പിനപ്പുറവാ അടുത്താ ഉം
ഇയാക്ക് ഡ്രൈവിങ്ങ് ക്കറിയോ
ആഹ് അറിയറിയാ
ഉം
ചെലപ്പ എട്ക്കും സ്കൂട്ടറ് ആഹ് ഞാൻ കൊറച്ച്നാളായി പഠിച്ചിട്ട്
ഓഹ് ലൈസൻസൊക്കെ ട്ത്തതായിരിക്കുലേ
ലൈസൻസ് കാറിന്റേതു ഉണ്ട് പക്ഷേ കാർ ഓടിക്കാൻ ആണ് ഇപ്പളു അറിയത്തില്ല പേടിയാ
അപ്പം ലൈസൻസ് കിട്ടിയാ പിന്നെ പേടിക്കാനെന്താ
സ് ആ ലൈസൻസ് കിട്ടിയപ്പൊ നമ്മളാ പഠിച്ചോണ്ടിരുന്ന സമയത്തല്ലേ നമ്മള ഇത് ചെയ്യിക്കുന്നെ അന്നേരം ലൈസൻസ് കിട്ടി പക്ഷെ പിന്നെ നമ്മള് കാർ ഓടിക്കുന്നില്ലല്ലോ
ഇനിയൊന്ന് ഓടിച്ച് ഇതാവണം ലേ
ആഹ് അതെ ഇനി ഓടിച്ച് പഠിക്കണെങ്കി തന്നെ നമ്മള് പഴയ കൂട്ടാ ആ ആശാന്റട്ക്കെ പോയി പഠിക്കണം
അല്ലാതെ സ്വന്തായിട്ട് കിട്ടിയാ ചെയ്യാന്
ഓ ഇല്ല സ്വന്തായിട്ടൊരു വണ്ടി കൈയ് കിട്ടി ക്കഴിഞ്ഞ എനിക്ക് ഓണാക്കാൻ വരെ പേടിയാ
ഹ്-ഹ്-ഹ്
സ്കൂട്ടറോടിക്കും പക്ഷെ കാറ് പറ്റത്തില്ല
ഉം ഇപ്പ ലൈസൻസിനൊക്കെ ഭയങ്കര പ്രയാസ
ആയി ആ പ്രയാസായി വരുന്നേന് തൊട്ട്ന്നുമ്പാ ഞാൻ ലൈ സൻസെട്ത്തത് അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കിട്ടി ഇപ്പെന്തൊ